ഹലോ ആഹ് നല്ല സ്ഥലം സുഖം തന്നെ എന്തൊക്കെയണ്ട് വിശേഷം
എന്താ നല്ല സുഖം തന്നെ
ഉം
എന്താണ്ട് പണി
ഓ ഒന്നുല്ല ഇവടെങ്ങനെ ഇരിക്കണു
ഇല്ല ഞാൻ കല്യാണത്തിന് വഴിയന്നണ്ട് ഇങ്ങെ ഇരിക്കുക കല്യാണ
ഏഹ് അത് ശരി ആഹ് എവിടെനു
ഇവിടെ അടുത്ത തന്നെ ഇവിടെ അടുതുള്ള അയൽവക്കത്ത് വീട്ടിലാണേ വീട്ടിലാണ് കല്യാണം കല്യാണം ഓഡിറ്റോറിയം വെച്ചിട്ടാണ്
അത് ശരി എന്താങ്ങ എന്തെന്നു
ഉം
എങ്ങനെണ്ടാവന് ഹലോ
കേൾക്കണില്ലേ ഹലോ
ആഹ് ആഹ് കേൾക്കണില്ലേ
ആഹ് ആഹ് കേൾക്കണ്ട് ഞങ്ങൾ നാലമണിക്കായപ്പോ പോയിറ ഇപ്പോ നാലണിക്ക് തുടങ്ങുവല്ലോ തൊട്ടടുത്തുള്ള വീട്ടിത്താണേ ഉ അപ്പൊന്നഞാെന്നാ ഏഹ്
കെട്ടിക്കായിരുന്നോ
ആഹ് കെട്ടുക
ഏഹ്
കെട്ടല് എന്നഞ്ഞ പിന്നെ ഒരു നാലണക്കായ്പ പോയി അപ്പൊ പുതിയതിനനെ കൊണ്ടന്നന്നെ ഉം അത് കഴിഞ്ഞങ് പോണു
ഏഹ് എന്തിന് ഫുഡൊക്കെ?
അയിൽച്ചോ ഫുഡൊക്കെ രണ്ടഐറ്റം ഫുഡ് പിന്നെ ബിരിയാണി ബീഫ് ബിരിയാണി മന്തി
അഹ് ശെരി
ഉം ആനേ പിന്നെപ്പോ ത് കഴിഞ്ഞ വേ വെൽക്കൺ ഡ്രിങ്കും കാര്യങ്ങളും അമ്മള് ചെല്ലുമ്പോപ്പോ ചൂടല്ലേ എല്ലാ
ആഹ് ആഹ് ആഹ് അതെ ഇപ്പ അതാണ് കാര്യായിട്ട് ചെല്ലുമ്പ തന്നെ അതാ വേണ്ടത് നല്ല തണുപ്പിൽ അത് കിട്ടണം.
അതങ് ആഹ് തല്ല തണുപ്പില അഹ്ങ്ങനെ അടിച്ചോണ്ട് നിക്ണ്ട് ചെന്നപ്പോ അത് പിന്നെ സീ മധുരം കഴിക്കാന് അത് ഉം ഭക്ഷണം കഴിച്ചഴിഞ്ഞിട്ട് നല്ല പരിപാടിയല് രെ ആഹ് ഇപ്പല്ലോടുത്ത് അങ്ങൻതന്നെയാണ്. അപ്പൊ പിന്നെ
പരിവാടിയെല്ലാം
ഇല്ലേ ഇപ്പൊക്കെ പരിപാടിയളൊക്കെ വെല്യതന്നെ ഉം ഇത് വീട്ട്ലൊക്കെ വെല്ല്യ വീടും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യൂണ്ട് ഒര് കല്ല്യാണം കയ്ക്കാല്ലെ വീടും കാര്യങ്ങളൊക്കെണ്ട് ക്ഷെ ഓല്ന്നാലും ഇപ്പം സുഖം ആഹ് ഇപ്പല്ലാരും അങ്ങനെല്ലെ ഇപ്പേത് അയിന് വീട്ട്ല് ആ അതാണെ വീട്ട് വെച്ച്ട്ടാവുമ്പളെ ആഹ് വീട് വൃത്തിയേടാവുലെ പിന്നെ തലേന്ന്ത്തെ പരിവാടി വെരേ വീട്ട് വെച്ചിട്ടല്ലേനിയൊ?
ഉംഹ്
തലേന്ന്ത്തെ പരിവാടി വെരെ ഇപ്പയെല്ലാ ദിവസും രണ്ട്മൂന്നീസം മുന്നെ തൊടങ്ങും പിന്നെ ആകുട്ടിയെൾതാണ് ആണ്ങ്ങെൾതണ് തും കല്യാണം പരിപാടികളില്ല്യാത്തത് ഒരു പെണ്ണിന്റെ കല്യാണാണെങ്കിലൊ ഈ പെണ്ണിന് കെട്ട്ണെ പെണ്ണിന്റെ വീട്ടില്പ്പൊരാഴ്ച്ചായി തൊട്ങ്ങി കല്യാണം ബ്രയ്റ്റു ബിം, അരികുത്ത് കല്യാണും മറ്റോരോന്നൊരോന്നായിട്ട്ങ്ങട്ട് ഒരാഴ്ചെന്റങ്ങെട്ട് മുയ് വെൻ കല്യാണങ്ങളെന്നെ. അഞ്ചാറീസം അഞ്ചിസം, ആറിസം വെച്ച്ട്ടവ്ടെ ഉം ഈ ആണ്ങ്ങൾതായോണ്ട് പിന്നെ ഗ്രൂംറ്റുബി, കേക്ക് മുറിക്കല്, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികള് കാര്യങ്ങളൊക്കെണ്ടായിനി ആ ചെറിയൊരു പരിപാടി ഇന്ന്പിന്നെ ഡ്രസ് കോഡും കാര്യങ്ങളുഒക്കെ ആ പെണ്ണിന്റോടെ കല്യാണം ഡ്രസ്കോഡും കാര്യങ്ങളൊക്കെണ്ട യിനിന്ന്
ആഹ് ആഹ
ഉം പെണ്ണിന്റോടെ അ ഇന്നലെങ്ങെട്ട് പെണ്ണിന്റോട്ക്ക് പോ യൊക്കെ ചെയ്തീനി ഇന്നലെ സർപ്രൈസായിട്ട് പറഞ്ഞിട്ടൊന്നുല്ല്യോനി അവ്ടെ നല്ല ആഹ പല്ല പരിപാടിം കാര്യങ്ങളൊക്കെ നല്ല ഡാൻസും പരിപാടിയൊക്കെണ്ടായിനി ഇന്നലെ പറയാതെ ന്നട്ട് ഇവട്ന്ന് ആ ഇവട്ന്ന് കൊറേ ആൾക്ക ആഹ പുതിയാപ്ലിം ഒപ്പെല്ല ചെക്കെന്മാരും അങ്ങനെ കൊർച്ച് രണ്ട് രണ്ട് കുടുംബത്തെ കൊർച്ച് പെ കുട്ടിയെള്ളെല്ലാരും കൂടികൊട്ക്കാ എല്ലോട്ത്തും അങ്ങനേണല്ലോ?
ആഹ് അതങ്ങനെന്നേണ്.
ഇപ്പോ ഫുള്ള് ആ് ഇപ്പൊ പറയാതെ പൊയ്‌കാണ്ട് സ സർപ്രൈസായിട്ട് പോവാ കേക്ക് മുറിക്കാ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കായിട്ടെ ആഹ് ഇ ബടെ രണ്ടീസം മുന്നൊരു കല്യാണം കയ്ഞ്ഞോയി അത് ന്ന്ട്ട് അങ്ങനേനു അത് കൊണ്ടോവ്ണെ അമ്മളെ ഗുഡ്സ് പോൽത്ത വണ്ടീല് ചെക്കന്മാരെല്ലാരും പുതിയാപ്പൾനെ കേറ്റിങ്ങാണ്ട്. എല്ലാരും കൂടി പുട്ച്ങ്ങാണ്ട് ഗുഡ്സ് മാതിരിക്കെത്തെ ഗുഡ്സിന്റെ ആ വണ്ടി കഴിറ്റിക്ണു അയ്ന്റെ ബാക്കില് ചെക്കന്മാരലോ ഓലുണ്ട് ന്നട്ട് കൊ കൊണ്ടോയ്യാണ്ട് ആഹ് ന്നോല് നോള ന്നട്ട് പുതിയെണ്ണ് പെണ്ണ് ഒർങ്ങീനോനു ന്നെ സമയം കൊറേ ആയിക്ണ് ഇന്നട്ട് പിൻ നീ ച്ച് വന്ന് ഒർക്കത്ത് ന്നീച്ച് വന്ന് ന്നാലും ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സക്കെ ഇട്ടാണ്ട കട്ന്നീനിയൊക്കെ പുതിയേ ഡ്രസ് ട്ടാണ്ട് അയില് വെന്നാണ്ട്ങ്ങെനെ കണ്ണ് തൊറ്ക്ണ തൊർക്കൽലെന്നെ ഇങ്ങട്ട് പൊട്ടിച്ചെലും മേത്ത്ക്കോരോ സ്പ്രേ അട്ച്ചലൊക്കായിട്ട്
ആഹ് ഓര്ക്ക് കല്യാണ ആരവാരല്ലേ ചെക്കമ്മാരല്ലേ ഓര്ക്കഹ്
ഓൽക്കൊരു ഓലെ കൂടെള്ളല്‌തെ ആര്‌തെ ഒരാൾതെണ്ടായ അങ്ങനെല്ലേ
മ് മ്
ഇന്നെട്ട് പിന്നെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കായിട്ട് അങ്ങനായി അതേമാരിയെന്നെ ഇന്നും ഇപ്പൊ നല്ല കല്യാണ ഞങ്ങള് മുഴ്മനാകോളൊന്നും നിന്ന്ട്ടില്ല പെണ്ണ് വെന്ന്ക്ക്ണ്
ആഹ് പെണ്ണിനെ കണ്ട് പോന്നിണ്ടാവുലേ?
പാൽ ഇത്ള്ളെ ആ കേക്കുന്നില്ലേ?
ആഹ് ആഹ് ഹലോ റെയ്ഞ്ച് പോവ്ണ്ടോ?
കേക്ക്ന്നില്ലേ?
ആ ഇപ്പ കേട്ടു പറയു
ഉം നാല് ഭാഗങ്ങന ഓരോര്ത്തര് പെണ്ണിനടിൽ കൊണ്ടര്നെ ആത്ണ്ടല്ലോ ആൽപൂവ്തൂങ്ങിങ്ങാണ്ട് ആത് ഇത് കൊണ്ടന്നെ ബാക്കില് ഡ്രസ്സ് കോഡ് ഇട്ട അവ്ടുത്തോലും ഇവിടുതോലും ചെക്കന്റെ പുതാപ്ലന്റെ കൂടെ പുതാപ്ലൻന്റെ ഫ്രണ്ട്സ് മാത്രം സ്റ്റേജിമ്മല് പിന്നെ ഓല്ണ്ടവടെ അപ്പറത്ത് പാപ്പുറത്ത് ഓലുണ്ടയ്ന്
ഏഹ് ഇപ്പ ഫുള്ള് അങ്ങനെ തന്നെണ്
പെണ്ണും ഇപ്പൾത്തെ ഡ്രെസ്സ് കോഡ്ണ്ടന്ന് ആ അവടീം പെണ്ണ്ങ്ങള് ഡ്രസ് കോഡന്നെയ്നി ന്നട്ട് പെണ്ണിന്റെഅവടെ ന്നട്ട് എല്ലാരുംകൂട്
ആഹ് ഇപ്പല്ലാരും ഡ്രസ്സ് കോഡട്ട് ആ എല്ലാരുപ്പ ഡ്രസ്സ് കോഡന്നേണ്
ആഹ് പെണ്ണടക്കം ഡാൻസ് അതിനനുസരിച്ച് ഒരു പാട്ട് ഒലിച്ചോണ് ആദ്യം പ്ലാൻ ചെയ്ത് കളിച്ചു പഠിച്ചചീന്ന് തോന്നുണു ആപട് പെണ്ണും കളിക്കാ അയ്ന്റൊപ്പള്ളോലും അവടെല്ലോലും പഠിചീനി തോന്ന്ണ്ട് നല്ലോ കളികണ്ട് മറ്റേ പെണ്ണടക്കം എല്ലാരും ഒരേ മാതിരി നിന്ന് കളിക്കണെങ്കില്
ആഹ് ആഹ്
ന്നോൽ പഠിചെച്ചതാവെ
പഠിച്ചിട്ടുണ്ടാവും ഇപ്പഅയ്ൻ പെണ്ണുങ്ങള് അയിനായിട്ട് അല്ലെങ്കി പാട്ട് പെണ്ണുങ്ങള് പാട്ട്പാടാ പുതിയണ്ണ് പാട്ടാടാ അങ്ങനെക്കണ്ടല്ലോപ്പോ
ആഹ് അങ്ങനന്നെ സ്റ്റേജ്മ്മേ പാട്ട് അല്ല സ്റ്റേജ്ജ്മ്മേ കേറി ഇന്നട്ട് പിന്നെ പടക്കംപൊട്ടിക്കലും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങിട്ട് പിന്നെ കേക്കും മുറിക്കലും വലിയ കേക്കും മുറിക്കലും കാര്യങ്ങളൊക്കെണ്ടായിനി
ഏഹ് അതന്നെ ഇപ്പല്ലോടുത്തുള്ളത് ഓലിങ്ങട്ട് ചെക്കന്മാരും എല്ലാരുംകൂടി കയ്യടക്കലാണ് സ്റ്റേജ് ഇന്നട്ട്ങ്ങട്ട് അത് കളർഫുളാക്കും
ആഹ് ഇപ്പൊ മുയ്വൻ അങ്ങൻതന്നെണ് ആഹ് കാണൻരസാണ് പ്രായയോൽക്കടക്കം നല്ല പ്രായയോല് മാത്രേ പിന്നെ ആ കളറെന്നേണ് ഇന്നാലുട്ടത്ട്ടോ ഒല് പിന്നെ ചുര് ദാറ്ടൂലല്ലോ സാരി ഇട്ത്ത്കാണ്ട് അത് ഓല് ഇടുത്ത സാരിയല്ലാരു വയസ് സ്സായ രണ്ട് മൂന്നാല് പെണ്ണ്ങ്ങള്ണ്ട്ല് ഓല് മാത്ര ഒരേ മറ്റോലിട്ത്താ അതേ കളറില് ഡ്രസ്സിലന്നെ ഓല്ട്ത്തത് ഒര് ഒര് ഒരു മേ ഒരു ചിക് ക്കുമാതിരികത്തൊരു കളറണേ എല്ലാർക്കും പെണ്ണുങ്ങക്ക് ആ ന്നട്ട് ആ കളറ് ആ ചിക്കു കളർമതി അയ്ങ്ങത്തെ സാരി അതേ കളറ് കളർ ആഹ് ഇപ്പ അങ്ങനെണ് സീലട്ത്താണ്ട് എല്ലാരുംഎല്ലാരും അങ്ങൻതന്നെ ഒരേ മതിര്ത്തെ ഡ്രസ് സ്സ് വയസ്സായോൽക് മാത്രം ആ കളറ്സാരി അങ്ങനെ എല്ലാരും അത് കുട്ടികൾക്കടക് ക്ക്‌ ഏത് ചൂട് കുട്ടികൾക്ക് നമ്മളൊക്കെപറിം കുട്ട്യേക്ക് കുട്ട്യേക്ക് പറ്റ അങ്ങൻത്തെ ഡ്രസ്സെല്ലാഞ്ഞാ നിക്കാൻ കയ്യൂല പക്ഷെ കുട്ട്യേക്കടക്കം ശീലെട്ത്തേ അടിച്ച് ആഹ് നല്ലരസണ്ട് കാണാനൊക്കെ
അയ്ന് അതിനനുസരിച്ചുള്ള കംഫോർട്ട് ആയിട്ടുള്ള തുണിയേകാരം ഉപയോഗിക്കുന്നത്
ഏഹ്
ഉം കുട്ടിൾ ചൂട് ഇട്ക്ണത് വലുത് കൊറെയൊക്കെ കരുതിയിട്ടുണ്ടാവും അതിനനുസരിചിലയിരിക്കാണം
ആഹ് അങ്ങൻത്തെ ശീലേണ് അങ്ങൻത്തെ ശീലാണ് വല്ലെ ആ ചൂടുട്ത്കാണ് അങ്ങൻ തൊരു ശീലന്നല്ല ഇട്ടാ നല്ലസുഖള്ള കൊഴപ്പല്ലാത്ത ശീലയാണ്
ആഹ് അതോണ്ടാണ് അല്ലാഞ്ഞപിന്നെ മക്കക്ക് ചെറിയ മകക്ക്
ഉം ആഹ് കെതീടാണ് ഇന്നാലും അത് പടിപൊളിയായിട്ട് കഴിഞ്ഞു ഞങ്ങള് അപ്പ പോയിപ്പോ കൊറച്ചേരായി ഇങ്ങട്ട് എത്തീട്ട് പിന്നെമ്മക്ക് ഈ കുട്ട്യേളേറ്റും കൊറേനേരം നിക്കാനൊന്നും കഴിയൂലെ ആ പെണ്ണ് വരുന്നതും ആഹ് പെണ്ണ് വരുന്നതും സ്റ്റേജ്മൽ കേറുന്നതും പിന്നെ അങ്ങനത്തെ കേക്ക് മുറിക്കുന്നതോ ഒക്കെ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് പോന്നും ചെയ്ത്
ആഹ് ശരി ആഹ് ആഹ് അത് കാണാൻ നല്ല രസമാണ്
നല്ല രസാണ് ഇപ്പൊ എല്ലാടുത്തും അങ്ങനെതന്നെ ഇന്നാളത്തെ കല്യാണക്കെ
എല്ലാടുത്തും ഇണ്ട് ആഹ് എല്ലാ
ആഹ് ഇപ്പ പാവപ്പെട്ടോലും എല്ലാരും വലി പണക്കാർ പാവപ്പെ അങ്ങന്നുല്ല ഇപ്പ എല്ലാരും ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ട്ടാണ് കല്യാണം കഴിക്കുന്നതെക്കെ അത് നല്ല പ തന്നെ സൗകര്യമുള്ള ഓഡിറ്റോറിയം നോക്കി എടുത്ക്കാണ്ട് തന്നെ
ആഹ് ആഹ് പാർക്കിങ് ഉണ്ടായ തന്നെ ഇതാണ് പിന്നെ ഫുഡ് കഴിക്കുന്നടുത്ത് നല്ല സ്പേസും വേണം എന്നാൽ പിന്നെ ഉഷാറണ്
ആഹ് അതാണ് ഒരു തെരക്കും തിക്കും തിരക്കുള്ള അത് നല്ല രീതിയിൽ പോയിക്കാണ്ട് കഴിച്ചു പോരാ മറ്റത് എന്തോര ബുദ്ധിമുട്ടാണ് ഉം ഈ വീട്ടില് വെച്ചിട്ട ഈ ഫുഡ് കഴിക്കണോടത്തൊക്കെ തിര എല്ലാരും ഒരാളെ ബേക്കിൽ വെച്ച് ഇങ്ങനെ എന്നാ ഇത് ഒരു ന നിറച്ച സ്ഥലം വല്യ ഓഡിറ്റോറിയം ചെയാലും നല്ല നന്നായിട്ട് ഇട്ടിട്ട് എല്ലാർക്കും നല്ല സുഖത്തി ഇരുന്ന് തിക്കും തെരക്കുല്ലാതെ കഴിച്ചു പോര
ആഹ് ശരി
പിന്നെ എന്തൊക്കെയ ഫുഡ് കഴിക്കാനൊക്കെ ആയോ
ആഹ് കഴിക്കാൻ ഇങ്ങനെ ആണു ടൈം ആയി തുടങ്ങില്ലേ നിങ്ങളിപ്പോ കല്യാണത്തിന് പോയി വന്നതൊണ്ട് ഇപ്പ കൈയ്ക്കേണ്ടി വരിലലോ ഏഹ്
ആഹ് ഞങ്ങക്ക് ഇനി കയികണ്ട മക്കളൊക്കെ എവിടെ
ഓർ അവിടെ പുറത്ത്
ആഹ് സ്കൂളൊക്കെ തുറ തുറക്കാനായി തുടങ്ങിയാലോ ആഹ് ശരി
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയ എന്നിട്ട്
ആയി
ആഹ്
പിന്നെ ന്താ ട്
പിന്നെന്തൊക്ക പിന്നെ നല്ലെ ന്നാ ആയിക്കോട്ടെ എന്നാ ശരി എന്നാ ആഹ് ന്നാ ശെ
ആഹ് ഓക്കെ ന്നാ